ഹലോ ആഹ് കേക്കണ്ടോ ആഹ് എന്താ ബ്രോ അവിടെ സുഖാണോ
ആഹ് സുഖവാണ് കുഴപ്പന്നൂല്ല ഇങ്ങനെ പോണ് മഴയൊക്കെ ഒണ്ടോ
ഏഹ് മഴയൊന്നുല്ല രണ്ടു ദിവസായി ഇന്നലെ ജസ്റ്റ് ഒന്ന് പാറ്റീന്ന് പിന്നെ ഫുള്ള് വെയില
ആണോ ആഹ് ആഹ് ഹാ ഇവിടെ ഇവിടേം രണ്ടു ദിവസായിട്ട് മഴയില്ല
തൃിശൂരോ
അല്ലല്ലല്ല അല്ല
ആഹ് ഇവിടായാലും കൊഴപ്പൊന്നുല്ല ബ്രോ ബ്രോ എന്തിയ്യ്ണ്
ഞാൻ പുറത്തായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് മാസം സായിട്ട് നാട്ടിലുണ്ട് അപ്പ ഇനി അടുത്ത മാസം ആവുമ്പം തിരിച്ച് പോണം
ഏഹ്
ഉം അങ്ങനെ നിയ്ക്കുന്നു പിന്നെ നാട്ടിലെ കുറച്ച് അത്യാവശ്യം ടെള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും ചെയ്ത് ഇങ്ങനെ നിയ്ക്കുന്ന് ബ്രോ എന്തയ്യ്ന്ന് പഠിക്കുവാന്നോ അതോ
ബ്രോ ഞാന് പടി കാറ്ററിങ് കാറ്ററിങ്ങിന്റെ ഒരിതാ ഡ്രൈവറായിട്ടും വർക്ക് ആഹ്
ആണോ എങ്ങനുണ്ട്
കൊഴപ്പല്ല ഇക്ക് വേണ്ടി സമ്പള ആയിരത്തി പൈസ കിട്ടും പിന്നെ ഞാ അത് സേവിംഗ് ആയിട്ട് വെക്കും
ആഹ് ആഹ് ആഹ് ഹാ എല്ലാ ദിവസവും വർക്കുണ്ടോ?
ഏ ഇടക്ക് കിട്ടുള്ളൂ ഈ ഷ് ഇസ്കൂള് പൂട്ടണ കാലം കിട്ടീനി ഈ മാർച്ച് മെയ് ടൈമില് വെക്കേഷൻടൈമിൽ നല്ല കല്യാണം ഉണ്ടാവും
ആഹ് ആഹ് അല്ലാതെ എല്ലാ ദിവസവും കിട്ടത്തില്ലല്ലോ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ നല്ല വർക്ക് കാണത്തില്ലേ
ആഹ് വർക്ക് ആഹ്
ആഹ് അല്ലാത്ത ദിവസങ്ങളില് ഏഹ് അന്നേരം ഓട്ടോ ഒന്നും കാണത്തില്ലേ
ഓട്ടം കുഴപ്പല്ല കിട്ടും ഈ വ ണ്ടിണ്ടായോണ്ട്
ആഹ് ഹ ഹ ഹ
അല്ല ബ്രോ എന്ത് ചെയ്യുന്നു ബിസിനസ്
ഞാനല്ലല്ല ഞാൻ കൊറച്ച് എ സിയുടെ വർക്കുണ്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാ ഞാൻ പൊറത്താണ് പുറത്ത് മറേ ആഹ് ഇല്ല ഇപ്പൊ ഞാൻ ഇവിടെ നാട്ടിലുണ്ട് കാരണം അമ്മ ആഹ് അമ്മയ് ടെ ഒരു വയ്യായി ഒക്കെ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നയാണ്
ആഹ്
ആഹ് അങ്ങനെ ഇപ്പൊ നാട്ടിലുണ്ട് ഇഞ്ഞിപ്പ ര ഒരു അടുത്ത മാസം ആവുമ്പോം തിരിച്ച് പോണോന്നുണ്ട് കാരണം ഇപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവല്ലേ?
ആഹ്
ആഹ് അത് കാരണം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് കേറണെന്നുള്ള പ്ലാനിലാണ്.
ആഹ് അല്ല പ്പന്നി യുദ്ധന്നെ അവസാനിക്കാ പറഞ്ഞഅ് കേൾക്കണ്ട്.
ആഹ് ഇപ്പം കോംപ്രമൈസ് ആയി വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് അപ്പൊ നമ്മള് വാർത്തയിലൊക്കെ കാണുന്നുണ്ടല്ലോ
ആഹ്
ഉം അങ്ങനെ കൊഴപ്പല്ലാന്ന് പറയുന്നു പിന്നെ അവിടെങ്ങനുണ്ട് ഫുട്ബോളിന്റെ ആരവൊക്കെ
ആഹ് ബ്രോ ഏതാ ടീം ഇവിടെപ്പ ഞങ്ങള് നഇന്ന് ക്ലബ്ബ് ഒക്കെ ഉണ്ടാക്കി കി സെറ്റാകിണ് ആഹ് ഇന്നലെ ഫുള്ള് കളി അവ്ട്ന്ന് ന്നാ കണ്ടീനെ ഇന്ന്പ്പോ മൂന്നെര്ന്റെ കളി കഴഞ്ഞാണ്ട് ഇപ്പ വരാ ഒര് ആറരായപ്പോ ഒറങ്ങി ഇപ്പൊ നീച്ചുവര്ന് കൊറച്ചയ്ണ്ട് ഒന്ന്‌കൂടി ഒറങ്ങണം
ഓഹ് ഫുൾ ടൈം അന്നേരം കളിലാണലാ
ആഹ എതായാലും പണിയൊന്നുംല്ലല്ലോ പിന്നെ വേൾഡ്കപ്പ് നാല് കൊല്ലത്ത് ഒരിക്കൽല്ലേ വരുള്ളൂ
ആഹ ആഹ ആഹ ഇപ്പ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഖത്തർലാണ് വർക്ക് ചെയ്ര്ന്നത്
ഏഹ് ഖത്തർൽ കളി കണ്ടീനൊ
അവടെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ എനിക്ക് കാണാൻ പറ്റില്ല ഇന്നലെ എനിക്ക് ക് അതിന്റെ കൊറച്ച് വർക്ക് ആഹ് ഓയ് അല്ല എനിക്ക് അതിന്റെ കൊറച്ച് വർക്കയിര്ന്നു കാരണം ഈ വേൾഡ് കപ്പിന്റെ ഒരായിട്ടുള്ള കൊറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആരുന്നു ഐസിയുടെ കൊറച് വർക്കും ആണ്ടെ ഇവര് താമസിക്കുന്ന ഏരിയൊക്കെ ഉണ്ടല്ലോ ഈ പുറത്തൊന്ന് വരുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന എരിയേല് എന്തേലും കംപ്ലൈന്റ് ഉണ്ടെങ്കി ങ്കില് നമ്മക്ക് അറിയിക്കും അന്നേരം നമ്മള് പോയി ആഹ ആ ടൈമില് നല്ല വർക്ക് ആയിര്ന്ന്
ഇന്റെ ഇന്റെ അമ്മോന് ഇപ്പ അങ്ങനെയാണ് എഹ് സൗദിയിലാണ് വേൾകപ്പ് അപ്പ അവടെ അപ്പവിടെ നല്ല പണിണ്ടെന്ന് ഈ ലിഫ് റ്റിന്റെ അങ്ങൻത്തെ ഇതൊക്കെ നല്ല പണിയിണ്ടെയിട്ട് ണ്ട്
ഉം നല്ല വർക്ക് ഇപ്പം നല്ല വർക്ക് നടന്നുകോണ്ടിരിക്കാ അവിടെ സൗദിയില്
അല്ല ബ്രോ ഇപ്പൊ ഇനിം കത്തറ്ക്കന്നെ പോണ്
ആന്ന് ആന്ന് ഞാൻ തിരിച് അങ്ങോട്ട് തന്നെ പോണ് അവിടെ ഇപ്പം കൊറച്ച് മോശവാണ് ഇന്നാലും കൊഴപ്പോല്ല ഇങ്ങനെ ഓടിപ്പോവ
ബ്രോന്റെ ശരിക്കത്തെ അംബിഷന് എന്തേന് എന്താവണം
അങ്ങനെ ഒരു പട്ടാളക്കാരനാവണമെന്ന് ഉണ്ടായിരുന്നു ഒരുപാട് ഈ ആർമി ടെസ്റ്റിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്
പിന്നെ എന്തേ
അന്ന് ഫിറ്റ്നസ്സിന്റെ കൊഴപ്പം കൊണ്ട് അന്ന് എനിക്ക് ചെസ്റ്റിന് കൊറച്ച് കൊറവുണ്ടായിര്ന്നു ഞാൻ മെലിഞ്ഞിട്ടായിര്ന്ന് അങ്ങനെ ഉം അങ്ങനെ അതെനിക്ക് കിട്ടിയില്ലായിര്ന്നു
പിന്നെ തടിവെച്ചോ
ആഹ പിന്നെ അറിയാല്ലോ പൊറത്തു പോയിക്കഴിഞ്ഞാള്ള സ്ഥിതി അറിയാലോ ഇപ്പൊ നല്ലതടിയായി നല്ല തടിന്നെച്ച അത്യാവശ്യം കുഴപ്പൊല്ല
ഈ എത്ര വയസ്സ് വരെയാണ് പട്ടാളത്തിന്റ അത് ഇതുണ്ടാവ സെലക്ടിങ്ങ്
അത് ഇരുപത്തി ത്തിരണ്ട് ആലോ ഇതൂടെ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വരെ ഒക്കുവെന്നു തോന്നുന്നു ഉം ഇപ്പം ബ്രോയിക്ക് എത്ര വയസ്സായി
വയസ്സ് പറയാൻ പറ്റൂലല്ലോ
ആഹ അത് ശെരിയാ ഓഹ് അന്നേരം തന്നെ ബ്രോയ് ക്ക് പോകാനുള്ള ഇത് ചാൻസ് ഒണ്ടെങ്കില് നോക്കാനെന്തായിരുന്നു
എനിക്ക് എനിക്ക് ഈ റെയിൽവേൽ കിട്ടിയ നല്ലൊരു ചാൻസ് ഒള്ളാണ്ട്
ആണോ ആണോ
ഉം എന്നാൽ എല്ലോട്ത്ത്ക്കും യാത്ര ചെയ്യാം പൈസയില്ലാതെ
ആഹാ ഹാ ഹാ ഹാ ബ്രോയിക് യാത്രയൊക്കെ ചെയ്യാൻ വയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു.
ആഹ് ഇൻക്ക് യാത്ര ചെയ്യാന ഇഷ്
ഏടേലൊക്കെ പോയിട്ടുണ്ടൊ.
ആഹ് ഞങ്ങൾപ്പട്ത്ത് ഗോവെ പോയെന്ന് ചങ്ങായ്മാരൊക്കെ ഫ്രണ്ട്സ് ആഹ്.
ആഹ് ആഹ് ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ.
ഫ്രൻസിൻ്റെപ പോക്പോ പ്രത്യേക ഒരു വൈബല്ലേ.
ആഹ് എങ്ങനെ പോയി കാറില് പോയോ അതോ.
ഏ ട്രെയിന് ജനറൽ.
ആഹ് ട്രെയിന് പോയത് ട്രെയിന് പോ. ഉം ആഹ് ഹാ ഹാ ഹാ ഹ പിന്നെങ്ങനെ ഉണ്ടായിര്ന്ന് ഗോവേപോയി അടിച്ചു പൊളിച്ചോ.
അ്ഹ. ഗോവ കിട്ലേനി പക്ഷേ അങ്ങട്ടെത്താല്ല ട്രെയി ഞങ്ങൾ സ്ലോ ട്രെയിനിലാണ് പോയത്. എന്ത് കഷ്ടപ്പാട് പാവപ്പെട്ടോല ഇത് നമ്മൾ അറ്യൊവ്‌ട്ന്ന്. ഉം ബംഗാള്യോളെ ന നമ്മളെ ഈ ഇ കേരള ആഹ് ഫുഡല്ലെ കേരളത്തില് പെൻമ്പാറൊക്കെ നിരോധി ച്ചത് എത്ര നന്നായി നമ്മളാലോയ്‌ച് ട്രെയിന് പോവുമ്പൊ.
ആഹ്.
അയ് ബംഗാള്യൊളൊക്കെരു മണെ എട്ത്തിര്ക്കുമ്പ.
ആഹ് ശരിയ ശരിയ. അങ്ങന ഫുഡൊക്കെ ട്രെയിനകത്ത് തന്നെ കഴിച്ചെതോ.
ഏഹ് അഫ ഫുഡ്ങ്ങൾ കൊണ്ടോയ്നി ഗോവെക്ക് ദുന്ന ബട്ന്ന് ഒരു പത്ത് മണിക്കൂറല്ലള്ളൂ. പത്ത് പന്ത്രണ്ടു. ഉം പ്പൊ ഞങ്ങളെ ഫുഡ് ജ് ബ്രഡ് ജാമു കൊണ്ടോയി. പിന്നെ ങ്ങട്ട് വരുമ്പം അതേ സാധനം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയനി.
ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി. ഒ ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ടായിരുന്നോ അതോ.
ആഹ് ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിനി ഫ്രണ്ട്സ് ഒരഞ്ചാറ് ആൾക്കാര്.
ആണോ.
ആഹ് ബ്രോ മറ്റേ ടാസ്ക് കമ്പ്ലീറ്റെയ്തു അഞ്ചൾക്കാർക്ക് വിളിക്കാല്ലേ.
ആഹ് അത് വിളിക്ക്യായിരുന്നു ഞാ വിളിച്ചിട്ടുണ്ട് ആഹ്. അത് എനിക്ക ഇതുവരെ ഒന്നും വന്നിട്ടില്ല.
എത്ര വര്യ.
അത് ഒരെണ്ണത്തിന് നൂറാന്ന് പറയുന്ന .
അല് ഞാന്. പ്പോ മൂന്നാൾക്കാർ വിൾ അഞ്ച ഇതിപ്പഞ്ചാമത്താളാണ് വശെ മൂന്നാൾക്കാരെ പർ രണ്ടാൾക്കാരെ വർത്താനർഞ്ഞിട്ടുള്ളൂ.
ആണോ ഓർമവല്ലാതെ പോയതാ.
മു രു മൂന്നെണ്ണം വല്ലാതെ ങ്ങനെ പോയി എല്ലാരും കട്ട ഇട് ഇട്ത്തില്ല അപ്പ
ആഹ് അത് കട്ടാക്ക്യ അത ഓൾറെഡ ഇതായി പോവങ്.
ആഗ് അപ്പന്താ കാട്ട.
ആഹ് അന്നേല അതിനകത്ത് തന്നെ എഡിറ്റെയ്യാനുള്ള ഒരിത്. ഒരു കാണിക്കണ്ട് ഒരു പെന്നിന്റെ അണക്ക ഒരുതണ്ണം കാണിക്കണ്ട് സമർപ്പിക്കാതിരി ന്നണ്ട്.
ആഹ് അല്ല ബ്രോക്ഞ് മുപ്പ ടാസ്കലേ കംപ്ലീറ്റ് ആക്കല്ലേ.
ആഹ് മുപ്പതെണ്ണം മുപ്പതെണ്ണത്തില് ഇപ്പം പത്തെണ്ണം ഞാ കഴിഞ്ഞു.
ഇന്നീരു പത്ത് ഇരുപെണ്ണം കൂടി.
ആഹ് ഇനി ഒരു ഇരുപെണ്ണം.
ഞ് ബ്രാ ഇപ്പൊ എന്നെ വിഴിച്ചൽ ബ്രോ അതിന്റെ എണ്ണം കൂടോ.
ഇല്ല ല്ല ല്ല എണ്ണം കൂടുത്തില്ല ഞാൻ എനിക്ക്. എനിക്കങ്ങോട്ട് വിളിച്ചാലേ എനിക്ക് എണ്ണം കൂടത്തുള്ളൂ പ്പം ബ്രോയ്ക്ക് ഒരെണ്ണ ആയേകായം.
ആഹ് ഇൻക്ക്തിപ്പ ത ങ്ങളെ വിൾച്ചാല് ന്റെ അഞ്ചായി.
അഞ്ചായല്ലേ ആഹ മൊത്തം- ആദ്യായിട്ട് നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഇപ്പോ ആദ്യായിട്ട്-
തുടങ്ങണേ.
ആ ഞാനും ഇപ്പം തുടങ്ങിയാണ് നമ്മുടെ വൈഫ്- ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വൈഫ് എടുത്തെടുത്തതാ.
ഏ വൈഫ് എടുത്തിട്ടാ പേഴ്സണൽ കാര്യം പറയാൻ പറ്റൂലോ ഇട്ടപ്രോ.
ആഹ ഓക്കെ ഓക്കെ ഓക്കെ.
ഞാനാദ്യം ഇങ്ങനെ, രണ്ടാമത്തെ കോള്ള് എന്റെ ഫസ്റ്റ് കോൾ ഇത- ഇതെന് ഇതിന് മുന്നേ- ത്തെ കോളിനി എന്റ ഫസ്റ്റ്.
ആണോ.
ആ അയില് ഇത് ഗേളാ വന്നിനെ- ഇങ്ങനെ പറ പേഴ്സണല് കാര്യം പറയാൻ പറ്റൂല. ഞമ്മള് ഇങ്ങനെ വർത്താനം- പറയുമ്പോ ചോയിച്ചു പോലെ- പേരെന്താ വീടെവിട-
ആഹ ഹാ ഹാ ഹാ അങ്ങന അങ്ങന പറഞ്ഞു പറഞ്ഞു പോവ്വ. ഉം പിന്നെ ഇനി എങ്ങോട്ടേലും- കറങ്ങാനാട്ട് പ്ലാൻ വല്ലോ ഒണ്ടോ?
ഹേ...
ഇനി എങ്ങോട്ടേലും ടൂറ് പോകാൻ-
ആ എനിക്ക് എ- നക്ക് എൻ്റെ അംമ്പീഷ, ചൈൽഡ്ഹുഡ് അംമ്പീഷനാണ്- നേപ്പാള പോയി എ. ബി. സി കയറണം.
ആഹാ..
എ. ബി. സി, ഇ. ബി. സി ഒക്ക- അങ്ങനെ കയറണം പൈസ ഇപ്പ നമ്മള് ഉണ്ടാക്കനോ? ഒരു പതിനെട്ട്, ഇരുപത് വയസ്സാകുമ്പോഴത്തേന് എ. ബി. സി കേറണം.
ആഹ ആഹാ ആഹാ... ഉം അന്നരം ബ്രോടാഗ്രഹം അങ്ങനെ ആവട്ടെ നടക്കട്ടെ.
ആഹാ..
ഇപ്പ എങ്ങനോണ്ട് ഇപ്പോ ഇന്ന് വർക്കില് ഒണ്ടോ?
ഏഹ ഇന്ന് കേട്ട ഇന്ന് ശനി ഞാ- ഇന്നില്ല.
ആഹ ഇനി ശനിയും ഞായറു ഒക്കെ കിട്ടത്തോള്ളൂ അന്നരം ഈ- ഇ ഡ്രൈവിങ് ചെയ്യണം, പിന്നെ ഈ-
അല്ല ഞാനിങ്ങനാണ് ത് ഈ ഈ.. സാധനങ്ങളൊക്കെ- പാക്ക് ഹാ വണ്ടിക്ക് എടുത്ത്- വെക്ക്ക ആഹാ, എന്നട്ട് പോയി സ- ടാബിളൊക്കെ സെറ്റ് ചെയ്യ. അയിന് പൈസ കിട്ടും, അങ്ങനെ ഒര അഞ്ഞൂ അങ്ങനെ. അയിനും, ഇതാക്ക്ണേനും ആയിരു- പേ ഡെയിലി രാത്രി കിട്ടും.
ആണോ ആഹ ഞാനും, ഞാനും ഈ കാറ്ററിങ്ങിനൊക്കെ പോയിട്ടുണ്ട്.
ആ അയ്നി നമ്മള് ഈ മിഡിൽ- ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ജോലി അത് തന്നല്ലെ കാറ്ററി- ആഹാ ഈ ചെറിയ പ്രായത്തിലെണ്-
ഉം ഞാനെക്കെ പഠിക്കുന്ന- ടൈമിലോക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്.
ആഹാ..
ഉം ഒരുപാട് ഞങ്ങളായിട്ട് തന്നെ, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന്-
ആ ബ്രോ ഖത്തറിന്റെ കളി കാണാന് ആ മിസ്സായിലെ ബ്രോ ഏ- ഏറ്റോ ബെസ്റ്റ് വേൾഡ് കപ്പ്- അതല്ലെനു അത് സ്റ്റാഫ് ഫ്രീ ഇണ്ടാവൂല്ല.
ഇല്ല ആ ടൈമില ഈ ഡ്യൂട്ടി വരുന്നത് എനിക്ക് നൈറ്റ്, നൈറ്റ് ഷിഫ്- റ്റാരുന്ന്.
ആ നൈറ്റ്‌ ഷിഫ്റ്റിലല്ലെ അധികം കളി.
ആഹ് ഫുള്ളും നൈറ്റിലായിരുന്നു കളി.
ഉം...
അങ്ങനത് കാരണം എനിക്ക് എല്ലാം മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങള എല്ലാം, എല്ലാ സ്റ്റേഡിയത്തിനടുത്തൊക്കെ- തന്നായിരുന്നു വർക്ക്.
ആഹ് അവിടെന് ചെറിയ സ്ഥലല്ലേ ഖത്തറ്. സ്മോളസ്റ്റ് അറേബിയൻ കണ്ടട്രിയല്ലേ? ആഹാ അവിടെ നിന്നിട്ട് ഇത് സ്റ്റേഡിയം പൊളിച്ചക്കലെനു അന്ന്-
അത് ഒരെണ്ണം, ഒരെണ്ണം പൊളിച്ചെട്ടുണ്ടായിരുന്നു. ഒരു കണ്ടെയ്നറിന്റെ- കണ്ടെയ്നറിന്റെ സ്റ്റേഡിയം പൊളിച്ചെട്ടുണ്ട്.
ഉം എത്ര സ്റ്റേഡിണ്ടായിനു അവിടെ
അവിടെ അഞ്ചണ്ണ അഞ്ചോ ആറോ അഞ്ചല്ല ആറോ ഏഴോങ്ങാണ്ട് ഉണ്ടാരുന്നെന്ന് തോന്ന് മൊത്തം
ഉം
ഉം അന്നേരം ഓക്കെ ബ്രോ ബ്രോഡാ വർക്ക്ന്നാ നടക്കട്ടെ
ആഹ് ആഹ് ടൈം ആയോ ബ്രോ പത്ത് മിനിറ്റ് ആഹ് ആഹ് ഞാ കട്ടാക്കാന്ന
ആഹ് ശരി